ഹലോ
ഹലോ
ഞാൻ പറയ്ണത് കേൾക്കുന്നുണ്ടോ എന്നാ വിശേഷം
നല്ല വിശേഷം
എന്താ പരുപാടി
വെറുതെ ഇരിക്കാ
ഫുഡ് കഴിച്ചോ എന്താ ഫുഡ് ഇല്ല കഴിച്ചില്ല
ആഹ്
ഇല്ല എന്താ ആഹ് പൊറത്താ ആ പൊറത്താ പഠിക്കണേ ഇപ്പ
പ്പേ
റെയിൽവേ സ്റ്റേഷനല്ലാവാണ് തിരിച്ചു പോവാണ് ലീവ് കഴിഞ്ഞ്
ആഹ് ആഹ്
ആഹ് അല്ല ഇങ്ങക്ക് ഇന്ന് എന്താ ഫുഡ്ന്
ഫുഡിന് ചോറ് പടവലങ്ങാക്കറി ഇന്ന് അതൊക്കെ തന്നെ നൈറ്റ് പോവുമ്പോ ഇപ്പോ കൊഴപ്പല്ല
ഏഹ് ഇല്ലല്ല ഞാൻ പൊറ്ത്താ പി ജി ആണ് അപ്പൊ ഹോസ്റ്റൽല്ലാ അപ്പം പിന്നെ എപ്പോ വേണേലും കേറാ അതൊന്നും പ്രശ്നല്ല അല്ലാ ഈ ആഹ് കൂടെ ഫ്രണ്ട് ഇണ്ട്
ആഹ്
ഉം അല്ലാ എന്താണ് ഇയ്യ് പഠിക്ക്യാ
ആഹ്
ഉം അല് എൻ എന്താണ് എന്താ പഠിക്ക്ണെ
ഞാൻ ഡിഗ്രിക്ക്
ആഹ് ആഹ് ആഹ് അഹ് പൊറത്താണോ അതോ
അല്ല ഞാൻ നാട്ടിലാ ഇവടെ വീട്ന്ന് വീട്ടീന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ട്രാവലിംഗ്ണ്ട്
ആഹ് അങ്ങനെ അപ്പൊ ഡെയിലി പോയി വരല്ല്ലേ
ആഹ്
ഉം ങ്ങനെ എങ്ങനെ പോണ് പഠിപ്പൊക്കെ
കൊഴപ്പല്ലാ
ഉം ഉം
ഇങ്ങള് നടക്കാള്ളെ ദൂരോള്ളോ പി ജീന്ന് കോളേജ്ക്ക്
കോളേജക്കാ ആഹ് അട്ത്തന്നെ നല്ലട്ത്താ അധികം ദൂരൊന്നുല്ല എങ്ങനെക്കെ പോണം ഞായിപ്പം തേഡ് ഇയർ ഇയ്യോ
ഞാ സെക്കന്റിയർ
അല്ലാ ഫുഡൊക്കെ ഇണ്ടാക്കാറിയോ?
ആഹ്
അയ്യേ എന്നാ പഠിച്ചെ ഇപ്പ അട്ത്ത് പഠിച്ചാണോ അതോ കൊറേയായോ
അല്ലല്ല അറിയാ കൊ തട്ടിക്കൂട്ടി ഇണ്ടാക്കാനൊക്കെ അറിയാ
അയ്യേ തട്ടിമുട്ട്ന്നർഞ്ഞ ചോറും കറികളൊക്കെ ഇണ്ടാക്കറിയോ?
ആഹ്
എല്ലാസും ഈ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെ ഇണ്ടാക്കാറിം
ആഹ് സ്പെഷ്യല് പഴപൊരി പിന്നെ ആഹ് അങ്ങത്തൊക്കെ
മന്തിം ബിരിയാണിയൊക്കെ ഇണ്ടാക്കാറിയോ? ആഹ്
ഏഹ് ഇല്ലല്ല ആഹ്
മന്തിയോ ബരിയാണിയോ ഇഷ്ടം തിന്നാന്
പി ജീല് ഇങ്ങളന്നെ കുക്കെയ്യാ
ആഹ് ഞങ്ങളന്നെ കുക്കെയ്യാ
അപ്പൊ ഇപ്പോ കുക്കിങ്ങിന്റെ എക്സ്
ഈ എക്സ്പേർട്ടൊന്നല്ല പക്ഷേ ജീവിച്ച് പോവാള്ളത് ഇണ്ടാക്കറിയാ
ആഹ്
പക്ഷേ ആ സാധനം വീട്ടീ വന്നാ ചെയ്യൂലാ. വീട്ടി വന്നാല് അമ്മള് കേറി പഠിക്കാ അടിച്ചേരി തൊട ക്കന്നെ പിന്നെ എന്തേലും ഈ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഇണ്ടാക്കാ കേറാന്നല്ലാണ്ട് ഏ ഈ എന്താ പറയാ ഇത് ഇതിന് കേറ മെയിനായിട്ടുള്ള കുക്കിങ്ങിന് കേറിലില്ല ചോറും കറിക്കൊന്നും അല്ലാണ്ട് കേറലില്ല.
ആഹ് ആഹ്
അങ്ങനൊക്കെ ആയിട്ടാണ് കാര്യങ്ങള് വീട്ടിൽ ആരൊക്കെണ്ട് നിന്റെ
വീട്ടിലിപ്പ ഇപ്പ ഉമ്മ പിന്നെ രണ്ടു താത്തര്
ആഹ് ആഹ് താത്താര് കല്യാണം കഴിഞ്ഞതാ
ആഹ്
ഉം ഉം അങ്ങനെ അപ്പൊ അവര്ക്ക് കുട്ടികളോണ്ടോ
ഒരാൾക്കുണ്ട് മൂത്താൾക്കുണ്ട് രണ്ടാള്
ആഹ് അപ്പൊ രസാവൂല്ലേ വീട്ടില്
ആഹ്
ചെറിയ മക്കളാണോ വലിയ മക്കളാണോ?
ഒരാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെ സെക്കൻഡ് സ്റ്റാൻഡേർഡില് രണ്ടാമത്തെ ആൾക്ക് രണ്ട് വയസ്സാവിണ്
അപ്പൊ ചെറിയ മക്കളാണ് ഇല്ലേ
ആഹ്
രസവാവുലെല്ലേ ഇൻക്ക് ഇൻക്ക് ഞാനാ മൂത്തത് അതുകൊണ്ട് അങ്ങനെ കൂട്ടികള് പറയാനൊന്നും വീട്ടിലാരൂല്ല.
ആഹ് ആഹ്
എന്റെ അനിയനും അനിയത്തിയും തന്നെ പക്ഷെ കസിൻസിന്റെ മക്കളുണ്ട് അര് വന്നാ നല്ല രസാ
ആഹ്
ഇങ്ങനൊക്കെ ആട്ട് കാര്യങ്ങള് എന്താ ഫ്രീ ടൈമിൽ എന്താ ചെയ്യാറ്
ഫ്രീ ടൈമില് ഫോണ് നോക്കും
അതാണ് മെയിൻ പണി
ഉം
ആഹ് അനൊക്കെയാണ് കാര്യങ്ങള് അല്ല ആഹ് എന്ത് ഗെയിം
വില വ നാട്ടി വലാനളെ
ഏയ് ഇതാപ്പൊ ഞ ഞങ്ങക്ക്- എന്താണ് വെള്ളാഴ്ച ഓള്ടെ എന്തോ ഒരു പബ്ലിക് ഹോളിഡേ ഉണ്ടായിരുന്നു
ഓഹ്
അപ്പൊ അയക്കു ഴായനക്ക
ആഹ് ആഹ്
ഇപ്പ ഇനീ എത്തുമ്പോ ലേറ്റ് ആവുവോ
ഉ ആ
ഹലോ
ഹലോ കേക്കണില്ലേ ഹലോ
ആഹ് ആഹ് ആഹ്
അവിടെ എത്തുമ്പത്തേനും മൂന്ന് മണി ആ ടൈം ഒക്കെ ആവും
ആഹ് ആഹ് അപ്പൊ പി ജി ക്ക് എങ്ങനെ പോവാ
ചെലപ്പോ ഫ്രണ്ട്സ് ആരെേലും കൂട്ടാൻ വരും അല്ലെങ്ക- ഇപ്പൊ കൊറേ ആൾക്കാര് ഉണ്ടെന്നുണ്ടെങ്കിൽ- എന്താണ് എല്ലാരും കൂടിട്ട് ഓട്ടോയിൽ പോകും അതിന് മാത്രം ആൾക്കാരില്ല അന്ന് ലീവ് എടുത്ത്- കക്കണ കാര നും ഏ ഒരു മൂന്നാല ആൾക്കാാരള്ളൂ അപ്പൊ ഇതുപോലെ എന്തോന്ന് റെയിൽവേ സ്റ്റേഷനില് ബൈക്ക് വെച്ചിട്ടൊണ്ടെ ആരലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവനെ വിളിക്കാൻ വരും അതുപോലെ ലീവ് ഒക്കെ ഉള്ള ദിവസം അങ്ങനെ ചെയ്യാ ആരെലും ഒരാളെ വിൾച്ചിട്ട് പട്രോ പട്രോളട്ച്ചോട്ക്കും അപ്പോ ആരെലും വിളിക്കാന് വരും അങ്ങനെക്കെണ് കാര്യങ്ങള് പിന്നെ പിന്നെന്താ പരിപാടികള് പിന്നെ ന്തൊക്കെ ചെയ്യാറിയ്
പിന്നെ എടക്ക് എന്തെലും ഉണ്ടാക്കും സ്പെഷ്യല്
അന് ഇയ്യ് ണ്ടാക്കിയതൊക്കെ വീട്ടാര് കഴിക്കോ അതോ കുറ്റം പറയോ
ഏയ് കഴ്ക്കും
കൊയപ്പല്യ
ഉം
ഒരു ട്രെയിന് വന്നു അത്ണെങ്കി ഇന്ന് ഇന്ന് ഭയങ്കര ഡിലേ ഞങ്ങൾ ഞാനെന്നും ആ ട്രെയിനിനാ ക്കെറാറ് അതാണെങ്കി ഇന്ന് ഒടുക്കത്തെ ഡിലേ രണ്ട് മണിക്കൂറൊക്കെ ഡിലേ അല്ല ആ രണ്ട് മണിക്കൂർ ഡിലേ ആണ് അപ്പൊ അതൊണ്ട് അതൊണ്ട് ഈ കോ ന്ന് പറഞ്ഞാല് ഞാൻ കേറുന്ന സ്ഥലത്‌ന്ന് ആഹ് അത് എല്ലാ ട്രെയിനും ഉണ്ടാവൂല അപ്പൊ അവിടുന്ന് ആ ട്രെയിൻ ഇ ഈ പറ ട്രെയിൻ ഞാൻ എന്നും കേറുന്ന ട്രൈൻ അവിടുന്നുണ്ട് പക്ഷെ ആ ട്രെയിൻ ആണുന്നുണ്ടെങ്കിൽ ഇന്ന് രണ്ട് മണിക്കൂറ് ഡിലേ
ഓഹ്
അപ്പ പിന്നെ എന്താ എന്താ മാറിക്കേറി വേറെ വേറെ സ്ഥൽത്ത്ക്ക് വന്ന് വേറെ ട്രെയിൻ കേറീ ട്ട് എന്നിട്ടിപ്പ അവിടുന്ന് ഇപ്പ നോക്കുമ്പോ ഞാനീ നിൽക്കുന്ന സ്ഥൽത്ത് ഞാനെ ന്നും കേറാറുള്ള ട്രെയ്ൻ വന്നു പക്ഷെ അത് ഇഞ്ഞും ഡിലേ അയാലോന്നൊരു പേടി
ആഹ്
അപ്പൊ പിന്നെപ്പയില് കേയറീല്ല ഇനിപ്പോ വേറൊരു ട്രെയിനും കൂടിണ്ട് അത് കൊറച്ച് നേരം വൈകീട്ടാ എത്താ ന്നാലും പറഞ്ഞ സമയത്ത് എത്തും ഇതിപ്പോ ഏഹ് അയിനേക്കാട്ടി മുമ്പ് എത്തുന്ന കാണിക്കുന്ന് ക്ക്ണ് പക്ഷെ ഞ്ഞി ങ്ങാനും എത്തില്ലെങ്കിലോ ഇഞ്ഞി ഇതിലും ഡിലേ ആയാലോന്നൊരു പേടി
ആഹ് ആഹ് ആഹ് അപ്പൊ മൂന്ന് മണി കോളജ് എപ്പളാ കോളേജ് ടൈം
കോളേജ് ടൈം രാവിലെ പത്ത് മുതൽ നാലര വരെ
അപ്പൊ ഒറങ്ങാൻ പറ്റോ നേരം വൈകി പോയാല്
അതൊക്കണ്ട് ശീലയ് അല്ലെങ്കിലും ഉറക്കൊക്കെ കണക്കാണല്ലോ ഒറക്കോം ഏഹ് ഹ് ഭയങ്കര റയറായിട്ടാണ് റയറായിട്ടെ ന്ന് പറഞ്ഞാ ല് ഏഹ് എല്ലാരും കൂടിട്ട് വർത്താനം പറഞ്ഞിട്ടും പിന്നെ എന്തേലൊക്കെ എഴുതാനും പിടിച്ചിട്ടും ഫോണ് മ്മേ നോക്കി നോക്കിട്ടല്ല അല്ലാണ്ട്ള്ള കാര്യങ്ങൾ കഴിഞ്ഞ് അല്ലെലും ഈ രാത്രിയാവുമ്പോ ഇപ്പോ തീരെ സമയല്ല ക്ലാസ് കഴിഞ്ഞ് വന്ന് പിന്നെ കാര്യങ്ങൾ ചെയ്യണ ഓരോരോ കാര്യങ്ങള് പിന്നെ തിരുമ്പല് അത് കഴിഞ്ഞ് വരുമ്പോത്തിനെന്നെ എട്ട് മണി ആവാനായി അല്ല തിരുമ്പലൊ ക്കെ കഴിഞ്ഞ് വരുമ്പോത്തി ന് കുഴപ്പല്ല ക്ഷെ ന്നാലും കഴിഞ്ഞ് ഒന്ന് അപ്പുറത്തെറൂമ്ക്കൊക്കെ ഒന്ന് പോയി എന്തേന്നു ഇരുന്നിട്ടുണ്ടാവും എട്ടു മണിയാവും അപ്പോത്തിന് പിന്നെ ചോറിന്നാ നാവും ചോറിന്നല് കഴിഞ്ഞിട്ട് അതോക്കെ ഒന്ന് എടുത്തേച്ചിട്ട് വരുമ്പോത്തിന് ഉണ്ടാവും ഒമ്പത് മണിയൊക്കാവും അപ്പോ ത്തിനും പിന്ന ഒന്നും ചെയ്യാള്ളെ നേരം കിട്ട്ണില്ലേ അതൊണ്ട് ആ അപ്പ പിന്നെ അപ്പൊ പിന്നെ ഫോണ് നോക്കിരുന്ന് വീട്ടിൽക്ക് വിളിക്കലും കാര്യങ്ങളും പിന്നെ ഫോണ് നോക്കാന്ന് വിചാരിച്ചിരി ക്കുമ്പത്തിനും പന്ത്രണ്ട് മണി വരും പന്ത്രണ്ട് മണി ആയിലേ അപ്പൊ പിന്നെ ഒരു മണിവരെ വെറുതെ ഫോണോക്കി കെടക്കും നോക്കിട്ടില്ലല്ലോ വിചാരിച്ചിട്ട് ആഹ പിന്നെ ഫോൺ ഒരു മണിയാവുമ്പോ എടുത്ത് കെടന്നാല് ഒ റക്കം പിടിച് ച്ച് വെരുമ്പത്തേ രണ്ട് മണി അപ്പൊ തന്നെ ആയില്ലേ ഉർക്കം കണക്കായില്ലേ
സ്വാ
അങ്ങനെക്കായിട്ട് പോണ് പക്ഷെ ഇപ്രാവശ്യം ലീവ് കഴിഞ്ഞിട്ട് പോകുമ്പോ ഒറക്കം ഫുള്ള് സെറ്റ് ആക്കണം എല്ലാ സെറ്റാക്കണം ന്നുണ്ട് എല്ലാ പ്രാവശ്യം അങ്ങനെ വിചാരി സ്റ്റിൽ കുറച്ചീസായി സെറ്റ് പക്ഷെ ചില സമയത്ത് സെറ്റ് ആവൂല്ല ചില സമയത്ത് സെറ്റവും അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങള്
കാ
എവിടേ
ഇവിടെ ഹോസ് ന്ന്താ ആഹ
ഏഹ് എന്ത്‌ഷ്ട ന്താന്ന് വെച്ചാല് ഇഷ്ടല്ലായിക അങ്ങനെ ഇല്ല പക്ഷെ ന്റെ ആഗ്രഹം എങ്ങനെയാന്നറോ ഒരു മാസൊക്കെ വീട്ടില് ലീവ് എന്ട്ട് ഒരു മാസം ഇവിടെ പഠിക്കാൻ വരാ അപ്പൊ കൊഴപ്പില്ല എന്തന്നാല് അതുംവാണം ഇതും വാണം കാരണം വെറും നമ്മള് വീട്ടില് പറഞ്ഞാല് വെറും വീട്ടില് ഇരിക്കാന് ക്ക് ഇഷ്ടാ കൊഴപ്പല്ല പക്ഷെ ഇവിടെള്ള ഇവിടെള്ള ആൾക്കാരെ മിസ് ചെയ്യില്ലേ അല്ലെങ്കിൽ ഇവിടെ മിസ് ചെയ്യില്ലേന്ന് ആലോയ് ക്കുമ്പോരെടങ്ങേറ് ഇനി കാണാൻ പറ്റാണ്ടവാന്ന്റിയുമ്പോ രെടങ്ങേറ് പക്ഷെ ന്നാലും കൂടുതൽ ഇഷ്ടംവീട്ടിൽ നിക്കാനന്നെ പക്ഷേ ഇനിയിപ്പ വീട്ടിൽ നിക്കലൊക്കെ കണക്കല്ലേ പഠി. ഇത് കഴിയുമ്പോത്തിനും ജോലിക്കേറാനായി. അപ്പൊ പിന്നെ കണക്കന്നെല്ലേ അങ്ങനെ നോക്കുമ്പോ. ഒക്കെ കണക്കന്നെടി ഒരു പ്രൊഫഷണൽ കോഴ്സാ പ്രൊഫഷണൽ. നാലര വർഷം.
മ്മ്
ന്ന ശെരി എടീ ഓക്കെ.